ഹായ് ഹലോ സുഖായിട്ടിരി- ക്കുന്നു സുഖാണ് സുഖാണോ?
മഴ വന്നപ്പോ ചേച്ചിനെ വിളിക്കാൻ തോന്നി സുഖാണ്. സുഖാണ്
ആണ് അതെല്ലേ അപ്പൊ നോക്ക് മഴയെ കുറിച്ച് കുറിച്ച് സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും?
ഞാൻ മഴേൽ വിളിച്ചപ്പോ ചേച്ചീനെ ഓർത്തത് അത് കൊണ്ട് ഞാൻ വിളിച്ചത് ചേച്ചീനാ
അതെ ആ ഓക്കെ അപ്പൊ നോക്ക് മഴയെക്കുറിച്ച് സംസാ-
ആ പറഞ്ഞോള് ചേച്ചി മഴ എ- ന്തായി
ആ എന്ന സംബന്ധിച്ച് മഴ ഇപ്പില്ല പക്ഷെ ഇന്ന് രാവിലെയൊക്കെ ഒന്ന് തകൃതിയായിട്ടൊക്കെ പെയ്തു പിന്നെ കുറച്ചായിട്ട് നിന്നു ഇപ്പൊ ഈ സമയത്ത് ഒരു വെയിലാണ് പക്ഷെ എനിക്ക്ന്നെ - സംബന്ധിച്ച്ച് മഴയന്ന് പറഞ്ഞാലല്ലേ
എപ്പോഴും മഴയ ണ്ടാവാറുണ്ടേ ഇപ്പൊ കൂടുതലായിട്ടും മഴ വണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മഴ കൊണ്ട് വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവല്ണ്ട് ആ
ഇല്ല ഇവിടെ മഴ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നമുക്ക് മഴ വളരെയധികം സുഖ സൗകര്യപ്രദമായ രീതിയിലാണ് പെയ്യണത് മഴയ മഴയെ കുറിച്ചൊന്നും കുറ്റം പറയാനില്ല നമുക്ക് അങ്ങനെ ഇതുവരെ ഒരു ബുദ്ധിമുട്ട് മഴ കൊൊണ്ട് ഉണ്ടായിട്ടില്ല ഒരു ഗുണം ഉണ്ടായിട്ടുള്ളൂ കാരണം ചൂടിന്നൊക്കെ ഒന്ന് രക്ഷപ്പെെടാനായിട്ടും് അതുപോലെ തന്നെ ആ ഒരു ഒരു എന്താ പറയ ഒരു കുളിർ കുളിർമ കിട്ടാനായിട്ടൊക്കെ എപ്പോഴും ആ ചൂടിന്ന് രക്ഷപെടാൻ വേണ്ടി ഒരു മഴ സഹായിക്കണുണ്ട് പിന്നെ ചെടിക്കൊന്നും വെള്ളൊഴിക്കണ്ട ഹഹ അങ്ങനെ കുറച്ച് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്
ഇവിടെ മറിച്ച ഇവിടെ ഒരു കാറ്റി മഴയും വന്ന് രണ്ടു ദിവസം ഇവിടെ കുണ്ടായിട്ടില്ല പോസ്റ്റികളൊക്കെ പതിനൊന്ന് പതിനേഴ് അമ്പത് പോസ്റ്റ് വരെ വീണ് കളഞ്
എന്റെ എന്റെമ്മ
എന്നിട്ട് ആന്നേ അത് ഭയങ്കര മണിയായി പോയി ഹ് വെയിലാണെങ്കി ഒടുക്കത്ത വെയില് ഇത് രണ്ടും കൂടി അല്ലെ ചേർന്ന് ഇരിക്കണെ പിന്നെ ഇപ്പൊ റെസ്റ്റ് ഇല്ല ഓ നമ്മ വിചാരിക്കാത്ത സമയത്തായിരിക്കു മഴ വരുന്നത് വന്ന കഴിഞ്ഞാ കൊള്ളണ് അതുപോലെയാണ് വെള്ളക്കെട്ട്ണ്ട് വെള്ളക്കെട്ട്ണ്ട് ഇപ്പൊ പ്രളയം കഴിഞ്ഞാ പിന്നെ നമ്മുടെ എല്ലായിയിടത്തും ഹ ഒരു നമ്മളെല്ലാവരും അടങ്ങിരിക്കും മഴ വന്നാ മഴ വന്ന രക്ഷ പ നമ്മൾ നോ നോക്കിയിരിക്കണം അല്ലെ വെള്ളം കയറിയാ വല്ലോടത്തോട്ട് മാറേണ്ടി വരും അല്ലെങ്കിൽ നോക്കിയിരിക്കേണ്ടവര എന്ന വിഷേ ഇപ്പ അതിൽ നല്ലത് ചൂടാണെന്ന് വിചാരിക്കും
പുഴരികത്തൊക്കെയാണ് വീട്
പുഴ അരികത്തൊന്നും അല്ല വീട് എന്നാലും ഒരു സിറ്റി വീരാണ്പ്പ വീട് എല്ലാം കൂടെ തിങ്ങി കാണ പോങ്ങി ഇപ്പം എല്ലാടും നമ്മുടെ ഈ കാസർകോട് ത എന്താണ് തിരുവനന്തപുരം വരെ എല്ലായിടത്തും ഇപ്പൊ റോഡൊക്കെ പൊങ്ങുവാണല്ലോ അപ്പം അനുസരിച്ച് നമ്മൾ നേരത്തേ വീടുകളെ താന്നോണ്ടിരിമ്പേ േക്ക് അതിന്റേതായ ബുദ്ധിമുട്ടികൾ ഇണ്ട് പക്ഷെ നമ്മ അത് ആ അപ്പൊ അത് ഒന്ന് കൊള്ള നമ്മെ എല്ലാവരും നമുക്ക് നമ്മള അതനുസരിച്ചാണ് നോക്കി പോകുന്നത് എന്തെങ്കിലും നമ്മള് ചെയ്തു വെച്ചിട്ടാണല്ലോ ചെയ്തെന്നിരിക്കുന്നത് അല്ലെങ്കിലും നമുക്കൊരു ഒ ണ്ടാവല്ലോ വെള്ളം വരും വന്നാൽ കേറും ആ അപ്പം എല്ലാം പ്രളയത്തിന് ശേഷം എല്ലാവരും എല്ലാം കരുതിയായിരിക്കുന്നത്
കരുതിയ അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും വന്ന് നമുക്കൊന്ന് ചെയ്യാൻപറ്റും
അതെ അന്ന് ആ പ്ര പ്രശ് ആ ഒരു സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തോരം പേരുടെ സർട്ടിഫിക്കറ്റുകളും യോയോ വേണ്ട
അതക്കെ അതെ അതെ അതൊക്കെ നശിച്ചുപോയി അതിന്റെ ബുദ്ധിമുട്ടുകൾ ആഹ ആ ആ പിന്നെ ഞങ്ങളുടെ ഈ ഭാഗത്ത് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ല മഴയെന്ന് പറഞ്ഞാല് പിന്നെ അങ്ങനെ ഇതുവരെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല പിന്നാ അതിശ ശക്തമായ ഇവിടുന്നു കാറ്റൊക്കെണ്ടാവും പക്ഷെ ജസ് മര ഇത് മര കൊമ്പൊക്കെ ഒന്നും ഒടിഞ്ഞ് വീഴും അല്ലാണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല പിന്നെന്ന് വെച്ചിട്ടണ്ടെങ്കില് ഇപ്പ മഴയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു പഴയ ഒരു കാലത്തേക്ക് നമുക്കൊരു നമ്മുടെ വൃദിയാക്കിലോ പുറകോട്ട് പോകും കുറച്ച് നേരം മഴ നോ
എനിക്ക് ഇഷ്ടമാണ് മഴയത്തെ കളിക്കാനും ഇതൊക്കെ ഇഷ്ടമാണ് പഴയതോർക്കുമ്പോത്തേക്കും നമുക്ക് ഒച്ചിട്ടുണ്ട് മഴ വന്നാ ഓ നടക്കാലോ വെള്ളത്തിൽ നടക്കാലോ അതൊക്കെ മീൻ പിടിക്കാലോ പക്ഷെ ഇപ്പ ഇല്ല അപ്പ മഴന്നറിയ റേഡിയാ
അതെ അതെ ആ പിന്നെ പണ്ടത്തെ പോലെ നമുക്ക് മഴയില് മഴ വെള്ള ഇതിൽ ഇങ്ങനെ നടക്കാനും പാടില്ല കാരണം ഈ എല്ലാ കാടകളൊക്കെ പൊട്ടിയൊലിച്ച് എല്ലാ ചീത്ത വെള്ളവും ഒക്കെ വരണോണ്ട് ആ രോഗങ്ങളും രോഗങ്ങളും കൂടുതലാണ് അതെ അതെ എ പണ്ട് കാലത്ത് പോലെ മഴ വരുമ്പോൾ കുറച്ച നേരം മഴനനയും പിന്നെ അമ്മിച്ചി വഴക്ക് പറഞ്ഞ് കയറ്റും ഇപ്പ പനി വരൂന് പറ പിന്നെന്താലും ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കാലൊക്കെ ഇട്ട് ആട്ടി കളിച്ചൊക്കെ പോക്കലൊക്കെ റിസ്
അത് ശരിയാണ് അതക്കൊ ഒരു കാലം ഇപ്പോഴതൊന്നും പറ്റാത്തന്നും എല്ലാ തം കെട്ടിടങ്ങളാണ് വയലും ഇതൊക്കെ നിർത്തി കെട്ടിടങ്ങൾ വന്നന്നരിക്ക എല്ലാവരും ഓരോരുത്തർക്ക് വീട് ഓരോരുടെ അത് അങ്ങനെയല്ലേ ഒരു വീട് നമുക്ക് സ്വന്തേം വീട് വീട് പക്ഷെ വെക്കണൊക്കെ എല്ലാ ഇതായിരിക്കു മ്
ആഹ് അതെ അതെ അതെ ഒന്നും ഇണ്ടാവൂല പക്ഷെ ക്കണെ വീടാണെങ്കി വല്യ ആഡംബര വീടായി കഴിയുമ്പ അതും അത്രേയും ഇത്ക്കും സ്ഥലങ്ങള
ആഹ് കൊറയും ചെയ്യും പിന്നെ അയിന്റെകത്ത് നമ്മള് എന്തെങ്കിലുമൊക്കെ കൃഷിയായിട്ട് ചെയ്താ അത് വച്ച
ആഹ് പക്ഷെ അത്തിന്റെ ആഹ് അതെ അതെ അതി ആദ്യം ആരും ആഹ് അതെന്നെ ആരും വെര
ആഹ് എല്ലാവർക്കും തെരക്കാണ് എല്ലാവരും ഐ ടി ഐ ഫീൽഡും ഉം ഒക്കെ ആയതോണ്ട് വർക്ക് പ്രഷർ ഒക്കെ ആയ തുകൊണ്ട് എല്ലാം സുഖ അവും കിട്ടാ തരത്തില്ള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുന്നുള്ളൂ
ചെയ്ത് അതെ അതെ ഉം ഉം പിന്നെ വെയില് വന്ന് കഴിഞ്ഞാ പിന്നെ അഭാര എന്താ അന്യായ വെയില് ഇന്നൊക്കെ പറയൂലേ അ അതാണ് അവസ്ഥ അന്യായവെയില പിന്നെ അതെന്നെ കൊട അതെന്നെ കാടയില്ലാതെ പൊറത്ത് ത്തെറങ്ങാൻ പറ്റാത്ത അവസ് അത് തന്നെ ഇനിയിപ്പ എന്തായാലും ഇപ്പ ഇത് ജൂൺ ജൂൺ മാസം അല്ലെ ആയിട്ടുള്ളൂ ജൂലൈ ഓഗസ്റ്റ് വെരെ പ്രതീക്ഷിക്കാ എന്തും എന്തും പ്രതീക്ഷിക്ക്
ആഹ് ഓഗസ്റ്റ് വരെയൊക്കെ മഴ എപ്പ പെയ്യും എങ്ങനെയായിരിക്കും ഇനി വല്ലാ സ് സംഭ വർഗോ അല്ലെങ്കിൽ മറ്റേ ചുഴലി കാറ്റോ അല്ലെങ്കി കടലിൽ എന്തെങ്കിലും ഗോളോ അടിക്കുമ്പോഴാണ് മഴയുടെ അവസ് വരാൻ പോണത് അങ്ങനെയല്ലാതെ സാധാ പണ്ടത്തെ മഴയൊന്നും വന്നതൊക് നിർത്തി
നിർത്തി പണ്ടത്തെ മഴയക്കെ നിർത്തി അതെ അതെ നമുക്കൊരു സെപ്റ്റംബർ വരെയും ഏഹ് ഒരു ദുരന്തം പ്രതീക്ഷിക്കാന്ന് തോന്നണ്
എൻ്റെ പൊന്നോ അങ്ങനത്തെ പേടിയാ ഇയ്യോ കഴിഞ്ഞ വർഷത്തെ ക്ക ആഹ് വയനാടെക്കെ എനിക്ക് വയ്യോ ഓർക്കാൻ പറ്റും പറ്റണ്ല്ല പേടിയാണ്. ആഹ് വീട് പോലും ഓരോർത്തർക്ക് കഷ്ടപ്പെട്ട് വല്ല്യ വ ല്ല്യ വീട്കള് വെച്ചിട്ട് അതുംകൂടിഇല്ലാതായി പോയില്ലേ? സാമ്പത്തികമായിട്ടും ഒന്നുംഇല്ലാതെ വെച്ച എ ഏഹ് ഇപ്പ എങ്ങനെയാണോ ജനിച്ച് വീണെ അതുപോലെ ആയി പോയി. വല്തായെന്ന് മാത്രേ ഒള്ളു ക്കെ ഇണ്ടാക്കി ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ ഭയങ്കര അവസ്ഥയരുന്നു ഓ കഷ്ടപ്പെട്ട്ലോണ എടുത്ത് വീട് വെച്ചിട്ട് അത് ഏ പോയി കഴിയുമ്പോ എന്തായിരിക്കും അല്ലെ അവസ്ഥ ഹലോ
ഹല്ലേ- ആ അല്ല നമ്മള് സ്വന്തായിട്ട് അധ്വാനി ച്ച് ഉണ്ടാക്കണതല്ലേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടന്ന് പറയണുന്നത് ആ അപ്പ ആര് ഇപ്പ നമുക്ക് എന്ത് തരാം എന്ത് തന്നന്ന് പറഞ്ഞാലും നമുക്ക് അധികം അതിനത്ര ഒരു വില കൽപ്പിക്കാൻ പറ്റൂല്ല
ഔദാര്യമായി പോവും അത് അ- നമ്മളായിട്ട് ഉണ്ടാക്കുന്നതും ഒരാൾ തന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ് അതും ഈ സ്വയം ഉണ്ടാക്കി ജീവിച്ച് വലിയ പദവികളുണ്ടാ ഒരാളുടെയും സഹായം മേടിക്കാന്ന് വെച്ചാൽ എന്തൊരു അവസ്ഥായിരിക്കും അവർക്ക് ക്കെ
അതെന്നെ അങ്ങനത്തൊരു അവസ്ഥയമാണ് എന്തായാലും മഴയന്ന് പറയുമ്പോഴ് എല്ലാവർക്കും ഒരു സന്തോഷമുള്ളള്ള കാര്യമാണ് പിന്നെ ഇത് പറഞ്ഞ പോലെ ഒ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണണ്ട് എന്നാലും അതെ അതെ ഒരു മഴേന്ന് പറ നോ ഒരു കുളിർമയും ഒരു കാറ്റ് റ്റും പിന്നെ ഒരു അതിന്റെ ഒരു സന്തോഷവും അക്കാ പിന്നെ മൂടിപ്പോതച്കെടന്നൊറങ അതാ മഴയത്ത് എത്ര- അതെ അതെ നമ്മള് ഓർക്കും ദൈവമേ ഈ മഴയത്തൊന്ന് കിടന്നാ കിടന്ന എന്താ സുഖംന്ന് മഴന്ന് പറയുമ്പോ നമുക്ക് അങ്ങനത്തെൊരു ഒരു ഇതാണ് ഏ രാവിലെയൊക്കെ നല്ല മഴ പെയ്യുമ്പഴേ കിടന്നുറങ്ങാൻ നല്ല സുഖം അല്ലേ മൂടി മൂടിപ്പൊതച്ച് കിടന്നുറങ്ങാൻ പക്ഷെ നമുക്ക് ചെറുപ്പത്തിലേക്ക് ആക്മ്പ നമ്ക് കു ല അങ്ങനെ പോയി കിടന്നുറങ്ങാം പക്ഷെ ഇത്തിരി വലുതായി കഴിയുമ്പോ നമുക്ക് പറ്റില്ല കാരണം നമ്മളാ കുച്ച് കൊറേ പേരുണ്ട്
അതാണ് നേരത്തെ നമ്മള് ആശ്രയിക്കണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ആശ്രയി നമ്മള് അട്ക്കെളെക്കേറിയില്ലെങ്കി
ആ അതെല്ലേ അതോട് വീട് വീടില് അതെന്നെ വീട് മുന്നോട്ടോവൂല. ഓട്ടം തന്നെ അതാരണം അതാരണം എത്ര ഇതാണെങ്കി അഞ്ചു ഞാൻ അഞ്ചു മണിക്ക് എഴുന്നേ ക്ക് അഞ്ച് മണിക്ക്എഴുന്നേറ്റ് ഏഹ് പണികളക്ക അപ്പോർക്കും ദൈവമേ കൊർച്ചേരംകൂടി കെടക്കാൻ പറ്റിയെങ്കിൽ ശോ അഞ്ച്മണിയായ എത്ര പെ ട്ടെന്ന് അഞ്ചു മണിയായെന്നോർക്കും
ഇഹ് സത്യായിട്ട് നമ്മക്ക് സ്ത്രീകൾക്ക് അങ്ങനെയാണ്. ഒർ ക്കങ്ങട്ട് കിട്ടൂല ഒന്നാമത്തെ കാര്യം രാത്രി പക് തി പെട്ടന്ന് ഒറങ്ങൂല. ഇപ്പ ആ ആണ്ങ്ങളൊക്കെ സ്വിചി തിങ്ങനൊന്നു വര അപ്പ ഞാൻ ഇതൊക്കെ എങ്ങനെ ഒറങ്ങണ്ന്നാവേ? നമുക്ക് കണ്ണടക്കുമ്പോത്തേക്ക് ഒന്ന് ഉറങ്ങാൻ കിട്ടിയാ പിന്നേം കുഴപ്പുല്ലാര്ന്നു സാവധാനം ഒർങ്ങാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാല് എണിക്കാനാ എണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് എന്താപ്പ
ബുദ്ധിമു ആഹ് അഹ് അതെ അതെന്നെ ആഹ് ആഹ് അഹ് ശെരിയാണ് ട്ട ഇനി ചെല ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഒറങ്ങി ചെല ദിവസങ്ങൾല് ഇങ്ങനെ കൊറേ സമയിങ്ങനെ കണ്ണടച്ച് കിടന്നാലും ഉറങ്ങൂല. അപ്പഴാണ് അഞ്ചുമണിയാകുമ്പോത്തന്നെ ദൈവമേ അഞ്ച് മണി ആയാ ഞ്ച്മണി ആവല്ലേ നേരം വെള്ക്കല്ലെ ഹ് ഹെ എന്താ വിചാരി മഴ പ്രത്യേകിച്ച് ഈസ നല്ല തണുപ്പാണ് ഈ സമയത്തൊക്കെ നമ്മൾ ഈ മഴസി മഴ ഒരു ഇതൊക്കെ ആയി കഴിയുമ്പോഴ് നല്ല തണുപ്പാണ്. പ്പം കിടക്കാന്നല്ല സു സുകോണ് അങ്ങനാ പിന്നെ ങ്ങനെ മഴ ഇങ്ങനാ നൂല് ഇഴ പോലെ ഇങ്ങനെ വന്ന് കാണുമ്പോത്ത ഒരു സുഖാണ് ഇങ്ങനെ ആകശത്ത് ഇങ്ങനെ ഏ നൂലിങ്ങനെ ഭൂമിയെ തൊട്ന്ന കാണുമ്പോ ഒരു സു സന്തോഷാണല്ലേ അങ്ങനെ കണ്ട് കഴിയ്മ്പ തന്നെ അതെതെ അതെ അതെ അതെ പിന്നെ പർഞ്ഞ പോലെ നമ്മു ഹ് ആസ് ആസ്വദിക്കാൻ ദൈവം ആസ്വദിക്കാൻ കഴിവ് സമയം തന്നെ അത്രയും നന്നായിട്ട് തന്നെ ആസ്വദിക്കാ.
അതെ അത് ശരിയാണ് പിന്നെ ഉള്ള വെഷമെന്ന് വെച്ചാ നമ്മടെ മക്കക്ക് അങ്ങനെ ആസ്വദിക്കാ ക്കാൻ പറ്റുന്നില്ലല്ലോന്നൊരു വിഷമം മാത് അത്രോള്ളൂ അവർക്ക് ആ ഫീലിങ് കിട്ട്ണ്ല്ല നമ്മള് ഫീൽ ചെയ്ത മഴ യില് മഞ്ഞ് തണുപ്പ് പിന്റെ ആ ഫീല് പിള്ളേർക്ക് കിട്ടുന്നില്ല താണ്‌ ഒരു വെഷമം അതിരിക് നമ്മള് പറയുമ്പോ ഈ അമ്മ എന്താ പറയണേ എന്ന് വിചാരിച്ചോവും
അല്ല അവരറിയൺല്ല ചെല കാര്യങ്ങളോന്നും ഒരു ചുറ്റും നടക്കണ കാര്യങ്ങൾ അറിയല്ലേ ശരി ശരി ഓക്കെ ആ ശരി ആ